കേൾക്കുന്നുണ്ടോ?
ആ, കേക്കുന്നുണ്ട്.
എന്താ പണി? ഭ സുഖായിട്ട് പോകുന്നു. ഭക്ഷണം ഒക്കെ കഴിചോ? ഭക്ഷണൊക്കെ കഴിച്ചോ? ഓ, എന്തായിരുന്ന് ഇന്ന് ചോറിന് എന്തായിരുന്നു കറി?
ഇന്ന് ഇന്ന് ചിക്കൻ കറിയും, ചിക്കൻ പൊരിച്ചതും. ഉപ്പേ ഉപ്പേരിം.
ഓ, അത് ശരി. ഓ ഇന്ന് എല്ലാം ഉണ്ട്ലേ. റാണല്ലോ, ഓ, ഭക്ഷണൊക്കെ കഴിച്ചു. ഇന്ന് ഒന്നും ഇല്ലായിരുന്നു ഇവിടെ. ഇവി ഇവിടെ മീനൊന്നും കിട്ടാനില്ലാത്തോണ്ടേ ഞാൻ സോയാബീൻ പൊരിച്ചതും, പപ്പടം പൊരിച്ചതും, കോഴിമുട്ട പൊരിച്ചതും. ഇങ്ങനെ തട്ടിക്കൂട്ടി ന്ന് ഭക്ഷണം കഴിച്ച്, ഇവിടെ മീനൊന്നും വരുന്നില്ല. മീൻ വണ്ടി ഇന്നു ട്രോളിംഗായതിന് ശേഷെ മീ മീൻ വണ്ടി ഒന്നും പോകാനാണെങ്കില് ഉള്ള മീനെങ്കിലും നല്ല വിലയാണ്. ആ അപ്പൊ അതൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ നിങ്ങളെ
ഉം. ഉം.
യാത്രക്കെ യാത്രകളൊക്കെ പോകറുണ്ടോ? എവിടേ പോവാറ്? ബീച്ചിലൊക്കെ പോകാറുണ്ടോ? ബീച്ചില് പോകാറുണ്ടോ?
ബീച്ചിലൊക്കെ പോവലുണ്ട്, ഇന്നലെ ബീച്ചില് പോയിട്ടുള്ളു.
ഓ, അത് ശരി. ബീച്ചിലെ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടായിരുന്നോ? ഓ, കെ എസ് ആർ സി ബസ് ആ, അത് ശരി. ബീച്ചിലെ യാത്രകളൊക്കെ ഇഷ്ടാണോ? ബീച്ചില്, ഓ എല്ലാരും കൂടെ പോയതാവും.
അവിട്ന്ന് അങ്ങനെ പോവാന്ന പറഞ്ഞ്, അങ്ങനെ പോയി.
ഓ, അത് ശരി. പിന്നെ എന്തൊക്കെ ബീച്ചിൽന്ന് എന്തൊക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിച്?
ഞങ്ങള് ഇവട്ന്ന് ഫുഡ് കഴിച്ചിട്ടേ, ഞങ്ങള് ഇവട്ന്ന് മന്തി കഴിച്ചിട്ടേയിനി പോയത്.
ഭക്ഷണം കഴിച്ചതിന് ശേഷം ബീച്ചില് പോയി, ഓ അത് ശരി. അപ്പൊ അവിടന്ന് ഒന്നും തിന്നില്ലേ? ഉപ്പിലിട്ടൊന്നും കഴിച്ചില്ലേ, വാങ്ങി കഴിച്ചില്ലേ?
ഉപ്പിലിട്ടത്, മിൽക്ക് സർബ സർബത്തും, ചായൊക്കെ കുടിച്ചി. ഉം. ഉം. നിങ്ങള് ബീച്ചിലൊക്കെ പോവലുണ്ടോ?
ഓ, ഞാൻ ബീച്ചിലൊക്കെ പോകാറുണ്ട്, ബീച്ച് കാണാൻ തന്നെ നല്ലൊരു തല്ലെ. വൈകും നേരങ്ങളിലൊക്കെ പോകാനാണെങ്കില്, രാത്രിയാണ് ഏറ്റവും കൂടുതൽ രസം. പക്ഷേ, നമ്മള് വൈകീട്ടൊക്കെ പോവുകയാണെങ്കിലും ആ, കാറ്റും, പിന്നെ അവിടുത്തെ ഭക്ഷണങ്ങള് കാടമുട്ട മസാല ഇല്ലെയെ? അത്. ആ, നല്ല രസാണ്. പിന്നെ കോളിഫ്ലവറ്. പിന്നെ ഉപ്പിലിട്ട പൈനാപ്പിള്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കഴിക്കാന് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൽ പോകാറ്ണ്ട്. നല്ല രസാണല്ലേ ബീച്ചില്ങ്ങനെ... അല്ലെങ്കിലും വൈകുന്നേരങ്ങളില് നല്ല രസാണല്ലൊ. മനസ് മനസിനൊരു സന്തോഷം കിട്ടല്ലോ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയാല്? ആഹ്, അപ്പൊ അതേമാരി ആഹ് എല്ലാരും കൂടെ... പോ പോവുമ്പഴാ നല്ല രസാണ്. പിന്നെ അതുപോലെ തന്നെ വൈകിട്ടൊക്കെ അവ്ടെങ്ങനെ ഇരിക്കാന്ന് വെച്ചാല്, ഞങ്ങളവിടൊക്കെ ബീച്ചില്... കൊറേ ആള്... ആള്കൾ ണ്ടാവും, രാത്രി ഒക്കെ ആൾക്കാരാ. രാത്രി ഒക്കെ പാഴ്ട്ടൊക്കെ കെട്ന്നൊറ്ങ്ങും കുറേ ആൾക്കാര്. ഇങ്ങനെ ബീച്ചിന്, അയിന്റിറ്റ ആഹ്, ഇവടട്ത്ത് കൊറച്ച് പോയാല് ബീച്ചൊക്കെ ഉണ്ട്. പക്ഷെ, രാത്രികളിലൊക്കെ നല്ല രസാണല്ലോ! ഏറ്റവും കൂടുതൽ രസംന്ന് പറയ്ണ് രാത്രിയാണല്ലോ, ലൈറ്റുകളും... കടകളും ഒക്കെ കാണാനും, അതൊരു പ്രത്യേക ഭംഗിയാണല്ലോ. രാത്രി യാത്ര തന്നെ നല്ല ഭംഗിയണല്ലോ, നല്ല രസം പായട്ട് നമ്മ്ക്ക്ങ്ങനെ. ഈഹ് കടകളിലൊക്കെ. പകല്.. ഫ്രണ്ട്സല്ല. ഫാമിലിആയിട്ടാ പോകാറ് ഫാമിലിയയ്ട്ട് ട്ട് പോകുമ്പോ നല്ല രസാണല്ലോ. കാണാൻ പൊറത്തന്നെ. രാത്രി എല്ലാ കടകളിലും ബൾബ്.. ബൾബും. കാര്യങ്ങളൊക്കെ ഇങ്ങനെ. കാണുമ്പ തന്നെ.. നമ്മകൊര്താണല്ലോ. മനസ്സിനൊരുസുഖാണല്ലോ.. പിന്നെ. ആഹ് ആഹ്. ഭക്ഷണൊക്കെ ഒക്കെണ്ടാക്കല്ണ്ടോ. എന്തെങ്കിലൊക്കെ സ്പെഷ്യലായിട്ടെന്തെങ്കിലൊക്കെ ഇണ്ടാക്കാറുണ്ടോ..
എടക്കൊക്കെണ്ടാക്കും. അങ്ങനെ വെല്ല്യണ്ടാക്കലൊന്നുല്ല. മന്തിണ്ടാക്കിനു പെരുന്നാൾ. ഉം
ആഹ്. മന്തിണ്ടാക്കിട്ട്ന്നട്ട് നന്നായോ. ഓഹ് ഞാമന്തിണ്ടാക്കാറ്ണ്ട്. ഞാനു മന്തി ഇണ്ടാക്കുമ്പോ ഇതുപോലെ തന്നെ.. എന്താണ് ക്യാപ്സിക്കം. ഉള്ളിയും.. അതേമായിരി. യാം. മാം. ഒണക്ക നാരങ്ങ. മല്ലി.. ഈ. പച്ചമല്ലി കറുവപട്ട.. അങ്ങൻത്തെക്കെ മല്ലീയില. പൊതീനെലൊക്കെ. ഇട്ടങ്ങ് കളർ ഇണ്ടൂലേ. നമ്മള് ച്ചോന്ന കളറ്. കോയിക്കളറേ. അത് കോഴി.. കളറും അതും. ആ പോടിയാടല്.. ഇങ്ങളെങ്ങനെടല്. ങ്ങളെങ്ങനെടല്.. ആഹ് ഈ പൊടിയെല്ലാം ചേർത്തിട്ട്. കൂട്ടികൊയച്ച് കുറെനേരം വെച്ചിട്ട്. പിന്നെ അതില്. ഇട്ട് പൊരിക്യും. ആഹ് കോയിനെ. അങ്ങനെണ്ടാക്കും നല്ല രസാണല്ലോ മന്തി.. പിന്നെ ബിരിയാണി. എടക്കൊക്കെ ഇണ്ടാക്കാറ്ണ്ട്.. അല്ലല്ല. സാധാരണ പാത്രത്തിലെന്നെ ഇണ്ടാക്കല്. കുക്കർല്ണ്ടാക്കലില്ല. ഞാന് പിന്നെ.. ചോറ് വേവിച്ച് ഊറ്റിയെട്ക്കല്ലേ. അപ്പൊ കുക്കർലൊന്നു ഉണ്ടാക്കാറില്ല.. സാധാ പാത്രത്തിലെന്നെ ഇണ്ടാക്കാറ്. അങ്ങനെ വേവിച്ചു.. ഊറ്റിയ ചോറ് അതിലേക്ക് ഇട്ടിട്ട്. നമ്മള് ദം ചെയ്ത്ട്ക്ക. അപ്പോ വെറ്റ് ചെരട്ട കന കാനലൊക്കെച്ചാണ്ട്. നിങ്ങളെങ്ങനെ. പോകിക്കല്. പൊകി
ആഹ്. അങ്ങനെന്നെ. ആ ചെറിയൊരു പാത്രം ഉള്ളിൽ വെച്ച് അയില്. പൊകാ റ്ഞ്ക്കാണ്ട്..
ചെരട്ട്ട്ടാണ്ട് അയ്ലേക്ക്. ഓയല് ഒയിച്ചാണ്ടെല്ലേ.. പിന്നെന്തെക്കെണ്ടാക്കും. വൈകുന്നേരെക്കെ എന്താണ്ടാക്കാ ചായക്കെക്കെ എന്താണ്ടാക്കല് കടികളൊക്കെ
ചായക്കടി കടി അങ്ങനെണ്ടാക്കലില്ല. ഇപ്പടത്. ഉം മറ്റേ ചക്കപ്പൊരിണ്ടാകീനു
ഓഹ് ചക്ക വറുത്തത് ലേ. നല്ല രസാണല്. അത്ണ്ടാ ക്കുമ്പൊ നിങ്ങളിതിന് അതേമാരി നെരിഞ്ഞ് വെരോ അതൊ
ഇല്ല അത് കൊഴഞ്ഞിട്ടാ വെരുന്നത് അതെന്താന്നറീല നിങ്ങള് നോ ക്കി കൊറേ
ഏഹ് ഓഹ് ഞാനും കൊറേ വട്ടം നോക്കി. ആഹ് എണ്ണയില് ഇട്ടാണ്ട്ല്ലെ ഞാൻ കൊറേ വട്ടണ്ടാക്കിന്ന് ഒരുപാട് തവണണ്ടാക്കി ആഹ് അത് ശെരി ഞാനൊരുപാട്. തവണണ്ടാക്കിയിട്ടും. ഇന്ന് വരേം നന്നായിട്ടില്ല.. ചക്കവറ
ഞങ്ങളോ ഞാൻ ഒരു വട്ടംണ്ടാക്കി റെഡിവാഞ്ഞിട്ട് ഞാൻ പിന്നെ ഇണ്ടാക്കിയില്ല.
ആഹ് അത് ശെരി ആഹ് ശെരി ഞാൻ കൊറേ വട്ടം നോക്കീനിട്ടണ്ടാക്കാന് എത്ര ഇണ്ടാക്കിയിലും ഇതേമാരി തന്നെ അതെടുക്കുമ്പോ കൊഴപ്പില്ല ആഹ് പിന്നെ അത് കാരണം ഉരുളം കിഴങ്ങൊക്കെ സ്ലൈ സ്കൂള്ലേക്കൊക്കെണ്ടാക്കാൻ പോരിക്കേലേ അത് മാതിരി ആയി പോണ് നന്നായിട്ട് കൊഴഞ്ഞ്. ഒര് രസോംണ്ടാവൂല എന്നിട്ട്
റെഡിയാവണ്ട്.
ആഹ് ശെരി നല്ല നെരിഞ്ഞ് തന്നെ അയിനി ചെലപ്പോ മൂപ്പ് കുറവാ മൂത്തതോ അങ്ങ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവേക്കാരം എടത്തരോ അങ്ങനൊക്കെ ഉണ്ടാവേ കാരലേ അതാവും ചെലപ്പോ നന്നാവണ് ചെലോല്ണ്ടാക്കിയാല് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടേ യൂട്യൂബില് ഇതിലൊക്കെ കാണുമ്പളൊക്കെ എല്ലാരുങ്ങനെ അത്ങ്ങിട്ട് കയ്യിലൊക്കെ ഇട്ത്താണ്ട്ങ്ങനെ തട്ടുമ്പൊ നല്ല സൗണ്ടൊക്കെ കേക്കണ് പക്ഷെ നമ്മള് ഉണ്ടാക്കുമ്പള് ഉർങ്കേങ്ങ് പൊര്ച്ച രൂപത്തിലാ വരാ പിന്നെ കായ പൊരിക്കുട്ടോ വറത്തായ്ക്കല്ലേ അത് നല്ല മൊണ അത് നല്ല രീതിക്കാവും അത് അതുപോലെ വരും നെരിഞ്ഞ്
പൊരിക്കല്
ആഹ് പച്ചായ്ക്കാ അതന്നെ വായിക്കന്റെ തൊലി കളഞ്ഞാണ്ട് അമ്മള് ഇതേ മായിരി കൊറച്ച് നേരം ഉപ്പും മഞ്ഞൾപ്പൊടിം ഉള്ള വെള്ളത്തിലിട്ട് വെക്കും എന്നട്ട് ഇങ്ങനെ അരിയും അരിഞ്ഞാണ്ട് ഇതേമാരി എണ്ണയിലിട്ടാണ്ട് നല്ല നെരിഞ്ഞാ അത് ചിപ്സ് അതേമായിരിയന്നെ വരുന്നട്ട് ഉ ഉപ്പ് വെള്ളം തെളിക്കും ഉപ്പ് വെള്ളം ഇങ്ങനെ ലാസ്റ്റ് എടുക്കാൻ നേരം അതിലേക്ക് കൊറച്ച് ഉ ഉപ്പ് ഇണ്ടാവുല്ലേ ആഹ് കൊടയും കൊടയും ഇങ്ങനെ അന്നേക്കൊന്ന് നമ്മളെ കയ്യിന്ന് ഇത്തിരി നേരം ഇങ്ങനെ അങ്ങട് തളി ക്കും ഇന്നട്ട് നമ്മള് എടുക്കുമ്പൊ കായ നല്ല നന്നാവാറുണ്ട് ആഹ് ശെരിയാ അത് നല്ലം നന്നാവാറുണ്ട് പിന്നെ പൂളചിപ്സ് ഇണ്ടാക്കല്ണ്ട് പൂളപ്പേരിയില്ലേ അത്ണ്ടാക്കാന്ണ്ട് അത്ക്കെ നല്ല മോണാവാട്ടോ അതും ഇതേമാതിരിന്നെ പൂളുപ്പേരി ഇതേമായിരി നല്ല ആഹ് നാരില്ല്യാത്തത് അതായത് ഉള്ളു കൂടിണ്ടല്ലോ ഒരു വല്ല്യ നാര് പോണ അതുണ്ടെങ്കില് മുറിഞ്ഞുപോവും ഞമ്മളിങ്ങനെ ആഹ് ബ്ലേഡ് ഉണ്ടല്ലോ ഉള്ളിയരിയണെ അത് വെച്ചിട്ടാ ഞാൻ ചെയ്യല് അപ്പൊ ഉള്ള്കൂടി ആഹ് നാരുണ്ടെങ്കില് കാണാം കഷ്ണം കഷ്ണം മുറിഞ്ഞോവും മുറിയും അല്ലെങ്കില് നല്ല വട്ടത്തില് നമ്മള് പീടിയേന്ന് വാങ്ങാൻ കിട്ടൂലേ അതേമായിരി നൈസ് ആയിട്ട് കിട്ടും അത് കിട്ടീട്ട് ഒന്നും ചെയ്യാല്ല അത് എണ്ണയിലിടാ ഇതേമായിരി ആഹ് അതെണ്ണയിലയിട്ട് വറത്തെടുക്ക എന്നിട്ടാണ് ഉപ്പൊക്കെ ഞാൻ ഇതാക്കല് അത് എണ്ണയിലിട്ട് ഇതേമായിരി പൊള പൊരി പോലെ നല്ല വറത്ത് ആഹ് മുളകും പൊ ഇല്ല്യല്ല്യ ഉപ്പും മൊളകുംപൊടിംകൂടി രണ്ടൊരു പാത്രത്തില് ഇന്ന്ട്ടയ്ല്ട്ട്ങ്ങനെ നമ്മളെന്താ പറയാ കൊടേയ് കൊടയ്ലേ ഇങ്ങനെങ്ങനെ കൊഴം പാത്രങ്ങനെതാക്കൂലെ എളക്ക്യാണ്ട്ങ്ങനെ.
ആഹ് ആഹ്.
ഈ മൊളകുംപൊടി എല്ലോട്ത്താവുംഅപ്പൊ ഒന്ന് തട്ടി ഇങ്ങനെഇടും ഈ പൂളെ അ പൂള പൊരിട്ത്താണ്ട് കുലിക്കിട് ക്ക അങ്ങനെചെയ്യും അത് നല്ല നന്നാവല്ണ്ട് ഇതേമാരി ഇതേമാരിന്നെ ചക്കാണ് ഒരു വസ് ത്തിനും പറ്റാത്ത് ഇണ്ടാക്കീട്ട് ഇത് വരേ നന്നായിട്ടില്ല ഇണ്ടാക്കീട്ട്.
കൊറേ നേരം വെച്ചാലഹ് റെഡിആവും ന്നാ ഞാൻ ഇന്നാള് ആരോടോന്ന് ചോയ്ച്ചപ്പോ പറ ഞ്ഞീനു അത് ഗ്യാസ്മ്മലൊക്ക വെച്ചാ വേംഇട് ക്കണല്ലോ ഗ്യാസ്
ആഹ് അത് ശെരി. അല്ല ചെലോല് പറയും എന്താണ് എണ്ണയില്ട്ട് വർത്ത് കഴിഞ്ഞിട്ട് പിന്നിം നല്ലംകൂട്ടി വെക്ക് തിയ്യ്. ഇന്ന്ട്ട് ഒരുവട്ടം അമ്മളൊക്കഇട്ത്ത് കഴിഞ്ഞ് പിന്നിം അയ്ലിട്ട് വർക്കുമ്പോം നെരിഞ്ഞ് വരുംന്ന്. അങ്ങനെ പറയുന്നോരുണ്ട് അങ്ങനെ ചെയ്യ്ണോല് അങ്ങനെ ചെയ്യുമ്പൊ നെരിഞ്ഞ് വരുംന്നർഞ്ഞേക്കാ ഞാനഅങ്ങനെന്നും ഇതാക്കീട്ട് ഇന്റെ ഉരുളങ്ങേങ്ങ് പൊരിച്ചമാരിയന്നെ പിന്നെ പഴൊക്ക പൊരിക്കും നിങ്ങള് പൊരി ക്കിയോ പഴത്തോണ്ടൊക്ക എന്തെങ്കിണ്ടാക്കൊ?
പഴത്തോണ്ട്ങ്ങനെ പഴംപൊരി ഇണ്ടാക്കണ്ട് പിന്നെ നോമ്പിനാണ് സ്പെഷ്യലായിട്ട്ണ്ടാ ക്കല്, അല്ലാതെ വൈകുന്നേരങ്ങളിലങ്ങനെണ്ടാക്കലില്ല.
ഓഹ് അത് ശെരി പഴം വൈകുന്നേരങ്ങളിലൊന്നും ണ്ടാക്കാറില്ലലേ ഞാം പഴംഞാന്
ഇണ്ടല്ലോ അതൊക്കണ്ടാ
ആഹ് ആഹ് പഴംനറ ച്ചത് തേങ്ങിം പഞ്ചസാരിം ഇട്ടാണ്ടല്ലേ മൈദൻന്റെ ഇത് വെച്ചാണ്ട് ഒട്ടിച്ചാണ്ട് ഓ ഞാനുംണ്ടാ ക്കാറ്ണ്ട്.
അത് എത്ര ആക്കിയാലും ആ ഇങ്ങനെ ആ ഷൈപ്പ്ങ്ങട്ട് റെഡി ആയി വര്നില്ല.
അഹന്താ? അത് ഓര് പഴുത്തോണ്ടല്ലെ ആക്കല്? ഒരു പഴം മുഴുവനായിട്ട് എടുത്തിട്ട് അതിന് നടു കീറിയിട്ട് തേങ്ങിം പഞ്ചസാരിട്. ആക്കീട്ട് മൈദ കട്ടീല് കൊഴച്ചിട്ട് പിന്നെ എങ്ങനെണ്ടാക്കാ? നിങ്ങളങ്ങനെ ണ്ടാക്കാറ്? ഒയ്ക്കല്ല മൈദങ്ങനെ അയ്ന്റെ മേലെങ്ങനെ
ആഹ് ഉന്നക്കായാ. ഉന്നക്കായ അത് ശെരി. അത് അത് പയം നെറച്ചതല്ലല്ലോ ഉന്ന കായ അത്‌തെമാരി കയ്യിലിട്ട് പരത്തീട്ട് ആഹ് കയ്യില്ട്ട് പരത്തീട്ട് അയ്ന്റെ ഉള്ളില് തേങ്ങിം ആഹ് അഹ് അയ് ശെരി. അതിന് പ പഴുത്തപഴം പാടില്ല തീരെ പഴുക്കാത്തപഴന്നും പാടില്ല്യല്ലോ. ആഹ് അതിന്റെ എന്തെങ്കിലും പ്രശ്നം വേവ്ഏറിയാലും പ്രശ്നാണ് കൊറ ഞ്ഞാലും പ്രശ്നാണേയ് ന്നാലും ഒര്അലിഞ് ന്ന്
ആഹ് അതെ.
അത്കൊണ്ടാവും അല്ലങ്കില് അത് നന്നാവും അത് കയ്യിലിട്ട് ഇങ്ങനെ എണ്ണ അയ്മലാക്ക്യാണ്ട് ഇങ്ങനെ ഉരുട്ടി വരുമ്പം നല്ല ഷൈപ്പിലായിട്ട് വെരും.
പൊട്യക്കെ ഇട്ടിട്ട്.
ആഹ്. അഹ് ശെരി. ഇങ്ങള് എന്ത് പൊട്യ ഇട. എന്ത് പൊട്യ ഇടെൽ
അഹ് ഞാനല്ല ഇണ്ടാക്കൽ. താത്തെ ഇണ്ടാക്കല്.
ഓ അഹ് ശെരി. അതിലേക്ക് ഒന്ന് അങ്ങനെ ഇടലില്ല. മൈദേലൊക്കെ മുക്കൊ. ആ അഹ് ശെരി. അങ്ങനെ. അത് പിന്നെ ഞാനങ്ങനെ ഇൻക്ക് മ ധുരള്ളത് അങ്ങനെ ഇഷ്ടല്ല. അതോണ്ട് പിന്നെ അങ്ങനെ ഇണ്ടാക്കാറില്ല അങ്ങൻതൊന്നും. കെരുവിനോട ഇഷ്ടം. ഇന്നാ ആയിക്കോട്ടെ ഇന്നാ ശെരി.
ആഹ് ശെരി.